ട്ട് ന്നുണ്ടോ ത്ത ഹലോ കേക്കുന്നുണ്ടോ താങ്കൾ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളു അതെ അതെ സുഖായിട്ടിരിക്കുന്നു താങ്കളോ
അഹ് സുഖായിട്ടി ഇരിക്കുന്നു നമുക്ക് ഗതാഗതത്തെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
ഗതാഗതം നല്ലൊരു വിഷയമാണ് ഗതാഗതം ആഹ് പണ്ടത്തെ കാലത്തെ ഗതാഗത്തെ വെച്ച് നോക്കാണെങ്കില് ഇന്ന് ഒരുപാട് ഒരുപാട് മാറ്റം മാറ്റങ്ങള് ഉണ്ടായിട്ടുണ്ട് അല്ലെ പണ്ട് പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു ആൾക്കാർ നടന്ന് പോ പോകുന്നു ദൂര സ്ഥലങ്ങളിലേക്കാണെങ്കിലും നടന്നു പോകണം അതല്ലാങ്കിൽ വള്ളം വഞ്ചികൾ ചങ്ങാടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടു ഒക്കെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത് കാളവണ്ടികൾ മുതലായിട്ടുള്ളവ സൈക്കിൾ റിക്ഷ അങ്ങനെയൊക്കെ പക്ഷെ ഇന്ന് ഇവയൊന്നും കാണാനേ ഇല്ല അതിന് പകരം പുതിയ പുതിയ പുതിയ പുതിയ മാർഗങ്ങള് ഇങ്ങേയറ്റം ആഹ് പ്രൈവൻ ജെറ്റ് വരെ സ്വന്തമായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടേതായിട്ടുള്ള യാ ത്രകൾക്ക് വേണ്ടിയിട്ട്
തീർച്ചയായും പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ പുരോഗമനം വന്നിട്ടുണ്ട് പണ്ടത്തെ കാട്ടി നല്ലത് ഇപ്പോഴത്തെ സൗകര്യങ്ങളല്ലേ അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
പണ്ടത്തെ കാലത്തെ സൗക പണ്ട് അത്രയും വികസിച്ചിട്ടില്ലായിരുന്നല്ലോ ഇന്ന് വികസനങ്ങൾ വരുന്ന തിനനുസരിച്ച് എല്ലാ മേഖലകളിലും അതിന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും മാറ്റങ്ങളും വരുന്നുണ്ട് എല്ലാ രീതിയിലുമുള്ള വികസനങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ യാത്ര രീതിയിലും ഗതാഗതത്തിലുമൊക്കെ അതിൻ്റേതായ മാറ്റങ്ങളും കാണാനുണ്ട് എന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മെട്രോ സർവീസുകൾ മെട്രോ ട്രെയിൻ സർവീസ് മെട്രോ ബസുകൾ ഓക്കെ ഇപ്പൊ നമുക്ക് കേരളത്തില് മെട്രോ ബസ്സുകൾ ഇല്ലെന്നുണ്ടെങ്കില് ട്രാമ്പുകൾ പോലെയുള്ളവ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വ്യാപകമാണ് കേരളത്തിൽ മെട്രോ സർവീസ് ട്രെയിൻ മാത്രമായിട്ടാണെങ്കിൽ അതും നമ്മെക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമാണ്. എറണാകുളത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പെ ഷ്ടള്ളത്. പക്ഷെ കൊൽക്കത്ത പോലെയൊള്ള നഗരങ്ങളിൽ ഡൽഹി പോലെ, ബോംബെ പോലെയോ, മുംബൈ പോലെയോക്കെയുള്ള നഗരങ്ങളിൽ എല്ലാ ഭാഗത്തേക്കും മെട്രോ സർവീസുകൾ അവൈലബിളാണ്. മാറ്റങ്ങളെല്ലാ ഭാഗത്തും ഒണ്ട്.
തീർച്ചയായും. ഇപ്പൊ റെയിൽവേ തന്നെയാണെങ്കിലും ഗതാഗതത്തിൽ മുൻപന്തിയിൽ ഇപ്പോൾ നിൽ ഒന്നാണ് റെയിൽവേ. അല്ലേ നമ്മടെ ഇന്ത്യയിലേ ഏറ്റവും അധികം തൊഴിലാളികളുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് തന്നെ പറയാ ഇന്ത്യൻ റെയിൽവേ
തീർച്ചയായിട്ടും അതെ റെയിൽവേ റെയിൽവേ ഡിപ്പെൻന്റ് ചെയ്തിട്ട് യാത്ര ചെയ്ത ചെയ്ത ആൾക്കാറ് ധാരാളമുണ്ട് ഇവൻ നമ്മളാണെങ്കിൽ തന്നെയും ഒന്ന് തിരുവനന്തപുരം വരെ പോകണമല്ലേറ്റ്. നമ്മെക്ക് എളുപ്പമുള്ളതും ചെലവ് കൊറഞ്ഞതുമായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയാണ്.
അത് തീർച്ചയായും. സുഖമായിട്ട് പോയിട്ട് വെരാം കൊറെഞ്ഞ യാത്ര നിരക്കിൽ.
അതെ അതെ ബസ്സുകളൊക്കെ ആമ്പോ ബസ്സ് ട്രയ്ൻ ബസ്സാണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിലും. അതെല്ലാം നമ്മെളുടെ ക്യാരിയാസ് ആണെങ്കിലും ഒക്കെ. അതിന്റെ ട്രിക്ക് ട്രി ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം ട്രെയിനാകുമ്പോൾ. യാ ത്രയും സുഖമാണ്. ബസ് ട്രെയിന്റെ ഫെയറ് ടിക്കറ്റ്, ടിക്കറ്റ് ഫെയറും വളരെ കുറഞ്ഞ തുക മാത്രമേ ഉണ്ടാവുന്നുള്ളൂ.
അത് തീർച്ചയായും. ഈ യാ ഗതാഗതം വന്നു ആധുനികവായിട്ടും. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷെ ഈ ഗതാഗതം കൊണ്ടുള്ള പ്രശ് നങ്ങൾ എന്തൊക്കെയൊണ്ടെന്ന് താങ്കൾക്ക് പറയാമോ?
ആ പ്രശ്നങ്ങൾ ധാരാളം ആഹ് കൊറ്ച്ച് ധാരാളം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വീട്ടിലെ ഒരാൾക്ക്. ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് എന്ന് പറയുന്ന രീതിക്ക്. വെരുമ്പോ നമ്മു കൺജസ്റ്റഡാകും കാരണം. ആൾക്കാരുടെ എണ്ണം കൂടുന്നു, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ല. അതെ റോഡിന്റെ വലിപ്പമോ വീതിയോ കൂടുന്നില്ല അപ്പൊ. ഇത്രയും ആൾക്കാർക്ക് പോകാനുള്ള ഓ ഓ ഒര് റോഡിന്റെ പ്രശ്നം ഒര് ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിടൊണ്ട് ആ അതുപോലെ. ഇന്ധനക്ഷാമം, വായുമലിനീകരണം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വെരുന്ന കാര്യങ്ങളാ. ഒരു വീട്ടിൽ നാലോ അഞ്ചോ പേർ ഒരുമിച്ച് പൊറത്തു പോമ്പോ ഒറ്റ വാഹനം ഉപയോഗിക്കാം. ഒരു ഒരു ഓഫീസിലേക്ക് വർക്ക് ചെയ്യുന്ന പോകുന്നവർക്കാണെങ്കിൽ അവർക്ക് കാർപോളിക് സംവിധാനം ഒക്കെ ഉപയോഗിക്കാം അപ്പൊ അത്രയും വരുമ്പോ അത്രയും ആഹ് ഒരു. ഇന്ധന ചാർജ് കൊറയും അതല്ലെന്നുണ്ടെങ്കിൽ മാറണം. ആഹ് വാഹനങ്ങളുടെ ആഹ് എണ്ണം കൊറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അത്രയും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്.
തെ തീർച്ചയായും തങ്ങള് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നൊണ്ട്. ഇപ്പഴത്തെ ഗതാഗതത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും വണ്ടികളൊണ്ട്. അപ്പോൾ വണ്ടികളുടെ എണ്ണത്തിൽ തന്നെ വർധനവ് വന്നോണ്ടിരിക്കയാണ്. അത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ന് വേണമെങ്കിൽ തന്നെ നമ്മുക്ക് പറയാം.
അതെ അതെ
വായുമലിനീകരണത്തിനും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് താങ്കളുടെ അഭിപ്രായം ഗതാഗതത്തെക്കുറിച്ച്? നമ്മുക്ക് യാത്ര ചെയ്യാനും എവിടെയെങ്കിലും പോകാനുക്കെ ഗതാഗതം. പണ്ടത്തെ അപേക്ഷിച്ച് ഏറ്റവും നല്ലതാണ് ഇപ്പഴത്തത്. പണ്ടൊക്കെ കാളവണ്ടികളിലായിരുന്നല്ലോ പോയ്ക്കൊണ്ടൊക്കെ ഇരുന്ന
അത് മാത്രമല്ല ചരക്ക് ഗതാഗതം എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖല തന്നെയുണ്ട് പണ്ട് ആൾക്കാർ തലച്ചുമടായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവസ്തുക്കളൊക്കെ ഇന്ന് ഗുഡ്സ് ട്രെയിൻ അതല്ലെന്നുണ്ടെങ്കില് അതിനായിട്ടുള്ള ഓട്ടോസും അങ്ങനെയുള്ള ഭാരവാഹനങ്ങളും ഒക്കെയുണ്ട് പണ്ടെന്ന് വെച്ചാല് ഓരോ ഓരോ ഒരാള് തലച്ചുമടായിട്ടായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവൻ പോകുന്ന വഴിക്ക് അവർക്കവന്റെ ക്ഷീണം മാറ്റി വെക്കാനായിട്ട് ആഹ് ജംഗ്ഷനുകൾ തോറും അല്ലെങ്കിൽ നാല് കൂടുന്ന മുക്കുകൾ തോറും തണ്ണീർ പന്തലുകളും ആഹ് കല്ലത്താണികളുമൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു അപ്പൊ ആഹ് ഒരവസ്ഥയിൽ നിന്നും അന്ന് നമുക്ക് തന്നെ അറിയാം ഒരു ഒരു പതിനഞ്ച് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ വെയ്റ്റ് നമ്മൾ ഇപ്പ എടുത്തോണ്ട് എത്ര മാത്രം നമുക്ക് നടക്കാൻ കഴിയും അല്ലേൽ എത്ര ദൂരം നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യമാണ് ആഹ് അവസ്ഥയില് അന്നാ അത് ഇപ്പൊ തലച്ചുമടായിട്ട് ഒട്ടു പോയ്ക്കൊണ്ടിരുന്ന ആൾക്കാര അപ്പൊ അവർക്ക് എന്തുമാത്രം കഷ്ട അവന് ഉണ്ടായിട്ടിരിക്കണം ആഹ് ഒരു
തീർച്ചയായും തീർച്ചയായും ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഗതാഗതം വന്നത് മൂലം ലോറി ഇപ്പൊ അന്യ സംസ്ഥാനത്തു നിന്ന് ഇങ്ങോട്ട് ഭക്ഷ്യങ്ങൾ സാധനങ്ങൾ കൊണ്ടുവരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യാൻ വേ ണ്ടി സുഖമമായിട്ടുണ്ട് അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ട്രെയിനുകൾ ഇപ്പോൾ ബിസിനസ്സ് മേഖല രംഗത്തേക്കൊക്കെ ഈ ഒരു ഗതാഗതം വലിയ രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഇപ്പൊ ഒരു വീട് പണിയാനുള്ള ആവശ്യങ്ങളൊക്കെ എടുക്കാൻ ആണെങ്കിലും വണ്ടികൾ ഇപ്പോഴുള്ള ലോറി ആണെങ്കിലും ടിപ്പോ ടെമ്പോ പോലത്തെ അങ്ങനെയൊക്കെ ഉള്ള ബസ്സുകളാണെങ്കിലും എല്ലാം അല്ലെ
അതെ അതെ അതുപോലെ തന്നെയാണ് കപ്പൽ ഗതാഗതവും നമ്മൾ അതും അതും ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ് കപ്പലുകൾ വഴിയും ചര ചരക്ക് ഗതാഗതം വലിയൊരു വലിയൊരുളവൽ അതുവഴി കണ്ടൈനേഴ്സ് വഴി ഷിപ്പിങ് കണ്ടെയ്നേഴ്സ് വഴി വലിയൊരളവിലുള്ള ചരക്ക് ഗതാഗതം അവിടെയും നടക്കുന്നുണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഷിപ്പുകൾ ഹെല്പ് ചെയ്യുന്നുണ്ട് അതില് ചെറുതും വലുതും ആയിക്കൊള്ളട്ടെ എങ്ങനെയുള്ളതും ആയിക്കോട്ടെ കണ്ടെയ്നർ ലെവൽ വരുമ്പോൾ അതിന്റെ അളവ് വളരെ അധികം നല്ലതാണ് ഒര്പാട് ഒര പാട് സാധനങ്ങള് ഒര്പാട് വസ്തുക്കളായിട്ട് അത്പ്പെ ഏത് രീതിയില്ള്ള വസ്തുക്കളാണെങ്കിൽ തന്നെയും അവ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിന് വേണ്ടീട്ട് കൊർച്ച് കാലതാമസം എടുക്കും എന്നുള്ളതേ ഒള്ള് മറ്റ് കരേമാ കരമാർഗ്ഗത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിലും വായുമാർഗ്ഗത്തെ അപേക്ഷിച്ച് നോക്ക്കയാണെങ്കിൽ ഷിപ്പിങ്ങിന് കൊറെ കൂടെ സമയംമെട്ക്കും പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ രണ്ട് മാർഗ്ഗത്തി കൊണ്ടുപോകുന്നതിനേക്കാൾ കൂട്തൽ അളവ് സാധനങ്ങൾ ഷിപ്പിംഗ് വഴി കൊണ്ടുപോകാൻ സാധിക്കും
തീർച്ചയായും അത് മാത്രമല്ല ഇന്നത്തെ ഈ ഗെതാഗതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തേണം എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പഴും ഒള്ള ഗതാഗതത്തേം കാട്ടി ഇച്ചിരിം കൂടെ ഡെവെലെപ്മെന്റായ കൊള്ളാം എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ
ഗതാഗതം മികച്ച രീതിയിൽ തന്നെയാണ് നടക്ക്ന്നത് പിന്നെ ആൾക്കാരുടെ ശ്രദ്ധ ക്കുറവ് മൂലമുള്ള ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ആഹ് വളരെ വലിയൊരു കാര്യമാണ് അത് കുറെ അതീ വാഹനങ്ങൾ എണ്ണം കൂടുന്നതിനനുസരിച്ചും അതല്ലാന്നുണ്ടെങ്കിൽ റോഡ് പോയി കൺജസ്റ്റഡാകുന്നതനുസരിച്ചു മൊക്കെ
അത് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട് നേര്ത്തെ പറഞ്ഞതു പോലെ ജനസംഖ്യയും വാഹനങ്ങളും വർദ്ധിക്ക്യ്ന്ന ജനസംഖ്യയും വാഹനങ്ങളും വ ർധിക്കുന്നു എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ആ രീതിയിലേക്ക് എന്ന് മാറുന്നില്ല അത് വാഹനങ്ങൾടെ എണ്ണം കൂടുന്നതിനൻസ്ച്ച് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കുറയുന്നുണ്ട് എന്നുള്ളതാണ്
തീർച്ചയായും പൊല്യൂഷന്ല്ലേ പെലു വാഹനങ്ങൾ കൂടുതലാകുമ്പോ തോ മൂലം പൊലൂഷൻ ഇപ്പോൾ നേരിട്ന്ന പ്രശ്നമാണല്ലോ പാെലൂഷൻ അപ്പൊ അതെങ്ങെനെ നിയന്ത്റി ക്കാമെന്നാണ് താങ്കൾ കര്ത്‌ന്നത്
പാെലൂഷൻ നിയ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ക്ക് മാറുക എന്നുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക എന്ന് എന്നുള്ളതാണ് കു കുറേ കൂടെ പറയാൻ കഴിയ്ന്നത് ആഹ് അതല്ലാതെ നമുക്ക് പൊലൂഷൻ കുറയ്ക്കാനായിട്ട്ള്ള മറ്റു മാർഗങ്ങളൊന്നും നോക്കീലാ
ഇലക്ട്രിക് വാഹനങ്ങളിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ഇലെ ഇസ്കൂട്ടറ്കളാണെങ്കിലും ഇപ്പാെ എല്ലാം വന്നിട്ടുണ്ടല്ലോ
അ
അതിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയ്ന്നത്
ഇലക്ട്രിക് സ്കൂട്ടറ്കളുണ്ടാക ഒ ഒ ഒ ഒര് പരിധി ഒര് പരിധിയോളം നമുക്ക് വാഹനങ്ങൾടെ എന്താണ് ഈ ഈ പൊലൂഷനെ നിയന്ത്രിക്കാനായിട്ട് ഇലക്ട്രിക് വാഹനങ്ങള് സ്കൂട്ടറ്കളാണെങ്കിലും കാറാണെങ്കിലും അപ്പൊ അ പുകയും റ്റെയ്യ്ന്നില്ലല്ലോ അപ്പൊ അങ്ങനെയൊര് കാര്യമുണ്ട് മറ്റുള്ള വാഹനങ്ങളെല്ലാം ഇന്ധനങ്ങൾ ഉപയോഗിച്ചാേടുന്ന വാഹനങ്ങളെല്ലാം നല്ല രീ തിയില് ആഹ് ആഹ് പു പുറത്തേക്ക് പുകയാെമിറ്റെയ്യുന്നവയാണ് അപ്പം നമ്മളെത്ര എത്രെയെക്കെ ആ പുക പരിശോ അല്ലെങ്കിൽ അങ്ങനെ കാലഹരണപ്പെട്ട വാഹനങ്ങൾ പുറത്താ ഉപയോഗിക്കാതെ മാറ്റിയ എ എങ്കിൽ തന്നെയും ഇത് ഒരു പ്രശ്നം തന്നെയാണ്
ത് തീർച്ചയായും തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് ഞാൻ ഹലോ കേക്കാവോ താങ്കൾക്ക് വറെ ഗതാഗതത്തി കുറിച്ച് എന്താണ് താങ്ങളുടെ അഭിപ്രായം
പിന്നെയള്ളത് ആൾക്കാരുടെ അക്സസിബിലിറ്റിയ ആണ് ജനങ്ങൾക്ക് എത്രമാത്രം ആശ്രയിക്കാൻ കഴിയും പൊതുഗതാഗതത്തെ എന്നുള്ളതും ഒരു വലിയ ഫാക്ടറണ് കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നിന്നും പോകുന്ന ആൾ കാർ അവർ സ്വന്തം വാഹനം ഉപയോഗിക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്ക ഉപയോഗിക്കുക വഴി നമ്മൾ ഈ പറഞ്ഞതു പോലെയു ള്ള ആഹ് ആഹ് പൊല്യൂഷൻസ് കുറെ ഒരു പരിധി വരാ. കുറയ്ക്കാൻ കഴിയും കാരണം പ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ളതാണല്ലോ. ഒരു വീട്ടിൽ നിന്നും എന്തായാലും മൂന്നോ നാലോ പേർക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും കാർ പോളിങ്ങിന് പകരം വാഹനങ്ങൾ ആ ആ ഗവൺമെന്റ് വാഹനങ്ങൾ ഗവൺമെന്റ് ട്രാൻ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നിടത്തോളം ഉം അതെ. അത് ഉപയോഗിക്കുന്നടത്തോളം അത്രയും എന്ന് വെച്ചാല്. അപ്പൊ നാല് വാഹനങ്ങൾ പോകുമ്പോൾ ആ നാല് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഉണ്ടാകുന്ന ഇന്ധന ചിലവ് അവ പുറത്തു വിടുന്ന പുക ആ പോകുന്ന വഴിയിലുണ്ടന്ന് ആ ഒരു തിരക്കു ഇതെല്ലാം ഒരു ഒറ്റ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നതെങ്കിൽ അത്രയും അത്രയും ആ ലാഭവും അത്രയും കാര്യ ബുദ്ധിമുട്ടുകളും അതിൽ നിന്നുണ്ടാ കുറയാറുണ്ട്
തീർച്ചയായും എയർപ്ലൈയിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം?
ഏറോപ്ലെയിൻ പൊതുവേ ചില ആ ആ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാറുണ്ട് ചിലവ ഏറ്റും ചിലവേറിയ ഗതാഗത സംവിധാനമാണ് ഏറോപ്ലെയിൻ എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര അഫോർഡബിളായിട്ടുള്ളൊരു കാര്യമല്ല.
തീർച്ചയായും എങ്കിൽ തന്നെയും ഇപ്പോൾ, പ്പോ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകാൻ എയർപ്ലൈയിൻ അത്യാവശ്യമാണല്ലോ? ഇപ്പൊ വിദേശികളെ സംബന്ധിച്ചടുത്ത് ത്തോളം ഒരു നല്ലൊരു കാര്യമാണല്ലോ നല്ലൊരു ഗതാഗതം,
അതെ അതെത് അതങ്ങനെ തന്നെയാണ്. ഇപ്പ നമ്മൾ ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ ഇന്ത്യ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ഈ വിദേശികളെല്ലാം നമ്മൾ നാട്ടിലേക്ക് വരാൻ ആശ്രയിക്കുന്നത് വിമാനങ്ങൾ അഥവാ എയറോപ്ലൈൻസ് സർവീസുകളെ തന്നെയാണ്. അവർക്ക് ന മറ്റൊരു ഒരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരാനായിട്ട് മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ.
ഉ
അപ്പോ അത് അതൊ